എന്ത ഒരു പരിപാടി
ഓ ഇവിടെ വണ്ട ഞാൻ ഇവിടെ ഒരു ഡ്രൈവിങ്ങ് സ് ക്ലാസ്സിന് വന്ന് നിന്നിട്ട് ഇവിടെ ഇരിക്കുന്നു
ഓ യെപ്പൊ റോഡിന് പോക്കില്ലേ ഞാൻ വിചാരിച്ചു റോഡിന് പോവാനാണ് നേരത്തെ പോയേന്ന്
ഉം ഉം ഇപ്പ കൊറച്ചുസം കൊണ്ട് എച്ചാണ് ഇനി എ ച്ച് നല്ലോണ്ണം ലെവലായിട്ട് റോഡ് പോവാന്ന് പറഞ്ഞു
ഓ ഇത് വരെ എച്ച് ഏതെങ്കിലും ഇതായാ കമ്പിയിലേങ്ങാനും തട്ടിയ
ഇല്ല ഇല്ല എച്ച് ഒരു വിതൊക്കെ ആയി വ ആഹ് കമ്പിയിലെങ്ങും തട്ടണില്ല ട്ടാ വളഞ്ഞെറങ്ങണതാണ് ആദ് ക്കൊള്ള പ്രശ്
ഓഹ് നിങ്ങക്ക് എച്ചെടുക്കുമ്പോ എങ്ങനെയാണെന്ന് ഞാൻ ചോദിക്ക്‌ട്ടാ ആ നിങ്ങക്ക് ബേ ഗ്ലാസ്സ് നോക്കിയാണോ സ്റ്റിയറിങ്ങ് പിടിക്കണെ അതേ ഫ്രണ്ടിലത്തെ അത് ആ ഇങ്ങ ഇത് എന്താരാണ് ഫ്രണ്ടിലത്തെ കണ്ണാടി കഴിയുമ്പോഴാണോ തിരിക്കാൻ പറയണത്
ആദ്യത്തെ കമ്പീല് ഇഹ് ഫ്രണ്ടിലെ കണ്ണാടിയിലെ നേരെ വരുമ്പം
ആഹ് നേരെ വരുമ്പോ ഫുള്ളാങ്ങ് ഒടിച്ചു കൊടുക്കണം പിന്നീട് ഇഹ് ലേ അപ്പ വളഞ്ഞു വരു ലെവലാവുമ്പോ ലെവല്യ്തിട്ട് പിന്നീട് ആ കണ്ണാടി കഴിയുമ്പോ വീണ്ടും ഒടിച്ചു കൊടുക്കേംലെയ്യണം പോണ്ടം
ആഹ് അപ്പൊ ഫുള്ളാങ്ങ് ഒടിക്കണം
ആഹ് അങ്ങനെന്നല്ലേ അതാണ് എള് പ്പം കേട്ടാ പക്ഷെ വേറൊരു ഡ്രൈവിംഗ് സ്കൂളിലുണ്ട് കേട്ടാ
ഉം
അവിടെന്ന് വെച്ചാ ബേക്കിലത്തെ ഗ്ലാസ് നോക്കി ആ ഗ്ലാസ് ആ കമ്പീനെ പാസ് ചെയ്യുമ്പോ അങ്ങനെയെ ണയ്യോ അത് മൊത്തത്തിൽ കൊളാവുല്ലേ
അആമ്മ്മ്
സ്റ്റിയറിങ്ങും പിടിക്കണം ബേക്കിലോട്ട്ന്ന് ഇത് തന്നാ എളുപ്പം ഞാൻ അതാണ് ചോദിച്ചത്
ഉം നിങ്ങൾക്കും ഇങ്ങനെ തന്നായിരുന്ന
ആഹ് ഇങ്ങനെ തന്നെയിരുന്ന് ആഹ് എന്ന് വെച്ചാ ഇടക്ക ത്തെ എടത്തെ ഗ്ലാസ്സും ആ ഫസ്റ്റ് കമ്പ് പാസ് ചെയ്യുമ്പോ ഫുള്ളങ്ങ് ഒടി ടിച്ചു കൊടുക്കണെങ്ങാട്ട്
ആഹ് ആഹ് അങ്ങനന്നാ അമ്മക്കും
ഉം എനിക്ക് ഇതുവരെയും കമ്പി തട്ടിയിട്ടില്ലായിരുന്ന് കേ പക്ഷേ ചെലപ്പോഴൊക്കെ ചരിഞ്ഞ് മറ്റേന്റെ കൂടെ ചേർന്ന് വരും അപ്പൊ ഈ സാറന്മാരൊക്കെ പറയാ അങ്ങനെ വന്നാ ഫെയിലാക്കുന്ന് പക്ഷെ ഞാൻ പോയപ്പോ ചെല പിള്ളേരൊക്കെ അങ്ങനെ വന്ന് കേട്ട ഫെയ്ലൊന്നും ആക്കീല്ല തട്ടാതിരുന്നത ക്ഷേ ചെലോ അപ്പോഴിരിക്കണവരെ മനസ്സ് കണക്കെ ഇരിക്കും
ആഹ് അല്ല ചെലോര് ഫെയിൽ ആക്കൂന്ന് തന്നെ പറയുന്നത് എനിക്കും ഇതുവരെയും കമ്പ് മ്പി ലൊന്നും തട്ടിലാട്ടാ ഇങ്ങനെ ചരിഞ്ഞ് ഇറങ്ങണതല്ലതെ വേറെ പ്രശ്നം ഒന്നും ഇല്ല
അപ്പൊ ഇവടെതായ പഠിപ്പിക്കണോര് പറയുന്നെ ഇങ്ങനെ ഇങ്ങള് ചരിഞ്ഞ് മാക്സിമം നടുക്കൂടെ തന്നെ എറങ്ങണം അല്ലെങ്കി ചെലവന്മാര് ഫെയിൽ ആക്കുവെന്ന്
ആഹ് അത് നമ്മള് ലെവല് ചെയ്യണേലൊക്കെച്ച് ഒരു സെക്കൻഡ് വ്യത്യാസം വന്നാൽ ലെവലിയ്മ്പഴും തിരിച്ചിറങ്ങുമ്പോലോക്കെ ആഹ് ആഹ്
പിന്നെ ചെലപ്പോ സ്പീഡ് കൂടി പൊങ്ങും സ്പീഡും കൊറച്ചെടുക്കണൊന്ന് പറയുന്നു
ആഹ് പിന്നെ വണ്ടി ഓഫായ ഫൈ ഫൈ ഇതാക്കൂന്ന്
ഔ ഫെയിലാണ് വണ്ടി ഓഫ് ആവാണ എനി ഇതുവരെയും വല്ല്യാ പ്രശ്നായിട്ട് തോന്നിയിട്ടില്ല ഇത്രയും ദിവസം എടുത്തേല് ഒരു രണ്ട് പ്രാവശ്യോക്കെ വണ്ടി ഓഫ് ഫായിട്ടുള്ളൂ
ആഹ് അത് തന്നെ ക്ലച്ചിന്റെ കൺണ്ട്രോള് നിന്റെ കാലിൽ തന്നെ കാണുവല്ലോ
ആഹാ പക്ഷെ ആദ്യെ ഈ സാറന്മാര് പറഞ്ഞത് നിങ്ങക്ക് ക്ലച്ച് താങ്ങാനായിരിക്കും ബുദ്ധിമുട്ട പക്ഷെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നീല്ലട്ടോ. ഇനി ടെസ്റ്റിൻ്റെന്ന് എങ്ങനെണോ എന്തോ
എന്തോ നി ഇവിടത്തെ വണ്ടിയല്ലേ കൊണ്ടു പോണ അതുകൊണ്ട് കുഴപ്പല്ല നിങ്ങളെ ഡ്രൈവിംഗ് സ്കൂളില് ആ ഈ വണ്ടിയാണോ അപ്പം എനിക്കങ്ങനെ ഞാ ഇങ്ങനെ മനസ്സി ആദ്യക്കെ വിചാരിച്ചു യ്യോ അവ് ഇവിടത്തെ പഠിച്ചിട്ട് നി അവിടത്തെ അവര് നി എന്തേർ ചെയ്ത് അപ്പൊ പ്പോഴാണ് സാറിങ്ങനെ പറയണ ഓരോ ഡ്രൈവിംഗ് സ്കൂൾ അവരോരോ വണ്ടിയാണ് കൊണ്ടോണ
ആ അവവരത് തന്നെ. അതായത് ടു വീലറിന്റെ സമയത്തും അങ്ങനെ തന്നെയിരുന്നു
ഉം പക്ഷെ ടുവീലറിൻ കിട്ട് അവിടെ ചെന്ന് ഒരാൾക്ക് നൂറ് രൂപ അടയ്ക്കും കേട്ട് അങ്ങനെയാണ് എടുക്കണ ടു വീലർ കൊണ്ടോവൂല പക്ഷെ
തന്നെ ല്ലേ പക്ഷെ ഇവിടെ ടൂ വീലർ അവരോര് ഡ്രൈവിംഗ് സ്കൂളിന്റെ ടു വീലർ തന്നെ എല്ലാർക്കും കൊടുക്കണം
ഉ പിന്നെ നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരാ ഒരു ദിവസം ഒരാക്കെ ടെസ്റ്റ് ഉള്ളായിരുന്നു കേട്ടാ
ഓ ഓ
അപ്പഴാണെങ്കിലേ വിടന്ന് വണ്ടി കൊണ്ടുപോയില്ലട്ടോ ഇവിടന്ന് നേരിട്ട് ചെല്ലുമ്പ സാറും കൂടെ അവിടെ എത്തി. എത്തിയിട്ട് ആ ഏതെങ്കിലും റൈസ് സ്കൂളിൽ പൈസ അടച്ച് ഇങ്ങനെ അവരെ വണ്ടി കേറും
ഓ ഓ പക്ഷെ അത്പ്പ മ്മക്ക് അത്ര ഈ കോൺഫിഡൻസ് ആണൂലല്ലേ
ഓ എനിക്ക് അങ്ങനെ ഒരി ഇതില്ല പാഗ്യത്തിന് നമ്മള് ഞ ഞാൻ രണ്ട്റാശ്യം പോയപ്പോഴും കേ അവരൊക്കെ എനിക്ക് റോഡ് പോയില്ലേ കൊറേ പുള്ളേരുണ്ട് ആദ്യം പോയപ്പോഴ് നാലു പേരുണ്ടായിരുന്നു രണ്ടാമത് പോയപ്പോ ഏഴെട്ട് പേരുണ്ടായിരുന്നു.
ഓ ഓ ഈ അനിയത്തിക്കു ഇത് ന്നേരുന്നോ പ്രശ് അതെ അനിയത്തിക്ക് ഒരു പ്രശ്നൂ ഇല്ലാതേ നല്ലോണം എടുക്കുവായിര്ന്നോ.
അവള് നല്ല എടുക്കുവായിരുന്നു എന്നാലും സൈഡിലോട്ടൊരു ഒരിക്ക കമ്പിലിടിക്കാൻ പോയി.
തന്നെല്ലേ ഉം അല്ലാതെ ചരിഞ്ഞിറങ്ങണേൻ പ്രശ്ന ഇല്ലല്ലേ.
ആ ആ ചരിഞിറങ്ങനേന്ന് അങ്ങനെ കമ്പീല് ഇടിക്കാൻ പോകുന്നുമ്പേ അവര് കെടന്ന് വിളിക്കും കേ കമ്പിയൊക്കെ ഇടിഞ്ഞേ വീണ്ടും വെയ്ക്കാൻ പാടല ഇപ്പോ യെവിടെ പോണ് എവിടെ പോണ് നോക്കിയെട് നോക്കിയെട്ന്നും പറഞ്ഞ നമ്മളെക്കൊണ്ട് പിന്നെ ഫ്രണ്ടില് പോയി ലെവലേച്ചി എടുക്ക എന്നിട്ടൊരു മര്യാദക്കെടുത്ത് പഠിക്കി എന്തേരെന്നും പറഞ്ഞ് അവര് വഴക്കൊക്കെ പറയും.
ഓ ഉം.
ഉം പോയി പാസ്സായി വണ്ടി ഓട്ടിക്കണ്ടെ എന്നു വടെ നിന്നാതിയോ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യ്ന്ന് ന്നൊക്കെ പറഞ്ഞവര് വഴക്ക് പറ ആറുമാസം വരെ നീക്കാനാണ് ഇത് പഠിച്ചടു
ഉം ഉം ആഹ് ആഹ്. ഇവടെ കമ്പീലിടി ക്കാൻ വരുമ്പോ എന്തലിരുന്നാ സാറങ്ങ് കമ്പിയങ് ഊരും.
ഇത് ഊരൂല ഒരു പെണ്ണാണ് ട്ണേ ട്ടോ മ്മക്ക് എച്ചിടുന്നയ്ൻ്റെവടെ. ആ അവർക്ക് എപ്പോഴും നിക്കാനൊക്കെ പാട അപ്പൊ അവര് ഇടിക്കാറാവുമ്പോഴേ വിളി വിളിക്കാന്ന് വച്ചാൽ അത്ര ദൂരല്ലേള്ളൂ നമ്മളോ
ആഹ് ആഹ് ആഹ് ആഹ് പെണ്ണുങ്ങള് ഭയങ്കര വലുപ്പാണ് ഇവടെ കടന്ന്.
ഓ ഇവിടെ പെണ്ണ് പെണ്ണുങ്ങളാണ് ഭയങ്കര പിന്നെ വേറെ പുതുതായിട്ട് എച്ചി ടുകാൻ വർണോരേ കി കെ ട്ടാ എന്നെ കേറ്റിയിരുത്തും കേട്ടാ കേറ്റിരുത്തീട്ട് പറഞ്ഞ് കൊടുക്കാൻ പറയും അപ്പൊ അവര ങ്ങാണും നേരെ എടുത്തില്ലെങ്കി പിന്നെ അവൊ കൂടെ ഇരിക്കുന്നത് മൊണ്ണൻന്ന് പറയാ അവര്ല്ലേ എടുക്കാ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ.
അത് തന്നെ അല്ലെങ്കി തന്നെ ഈ പഠിച്ചോണ്ടിരിക്കിണവര് കേറ്റ ഇവടെ അങ്ങനെയൊന്നും ഇല്ലാട്ടാ. അപ്പൊ നിങ്ങളരുത്തി ക്രൂഡായിരുന്നു.
പഞ്ഞ ചാന്ന് വെച്ചാ ഉച്ചയിലെ പിള്ളേർക്ക് ത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂല കേട്ടാ നമ്മ ക്ക് മുമ്പ് വന്നൊരായിരിക്കും കൊച്ചേ നമ്മക്ക് മുമ്പ് പഠിക്കാൻ വന്നൊരായിരിക്കും മേ ത്ത് പോലൊ ഞാം പറഞ്ഞ് പറഞ് പറഞ് മടുത്തു, ഇവടെ എച്ചിയൊക്കെ എട്ക്ക്നോലെ അങ്ങോട്ട് പറഞ്ഞ് കൊടുത്ത അങ്ങനാ ഏഹ് ഇവര്തെ എടുക്ക്ണോലെ കേറ്റോ അവര്.
ഉം
ഉം കേറ്റീട് എടുത്തില്ലെ ഞാൻ പറയും അവര് എടുക്കാതെയാ ഞാൻ തിരിച്ച് പറയും കേട്ടോ നല്ലകാര്യണെ ഞാൻ തിരി ചെം പറഞ്ഞൂട്. നമ്മളെ പൈസ കൊടുത്തല്ലോ എട്ക്ക്ണത് ദേഷ്യപ്പെട്ടല്ലാ. ഉം
ഉം ഇവടെ പക്ഷെ അങ്ങനെ അങ്ങനെ വേറെ സീനൊന്നും ഇല്ലട്ടാ ഇവ ഒരു പതിനെട്ട് വയസ്സായ നമ്മളന്നൊക്കെ എളേ ഒരു ചെറുക്കനേണ് ഇരിത്ണത് വായിച്ചെടുക്കാൻ.
ആഹ്
ആഹ് ചെർക്കന്ന ഉം ഇങ്ങനെ പറയും ചേച്ചി എന്തരേച്ചി നോക്കിയഡേയ്ച്ചി അങ്ങനെ അറയാ എല്ലാ വാഴ പഞ്ചലൊ നമ്മക്ക് വെഷമമാകണ രീതിയിലുള്ള വഴക്കൊന്നുല്ല.
ഓ അത് തന്നേ അങ്ങനെയൊക്കെ പറയാം അങ്ങനെയൊക്കെ പറയും പിന്നെ എന്തിരാണ് ആ ഒരിക്കൽ തോറ്റിട്ട് വന്നാപിന്നെ അവർക്ക് ഭയെങ്കര ദേഷ്യവാണെെട്ടെ അയച്ചങ്ങാണോക്കെ പോയിട്ട് വന്നാ
ആഹ്
ഓ ജെയിച്ചാ അവർക്ക് കാര്യെല്ലാം തന്നെ തോറ്റിട്ട് വന്ന അവര് ഇങ്ങനെ പോയാ അന്നേ ഞാൻ പറഞ്ഞില്ലേ മര്യാദയ്ക്ക് എടുക്കാൻ പറഞ്ഞ കേൾക്കൂല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും അങ്ങനെ കൊറെ പേരുണ്ടായിരുന്നു
ആഹ് ആഹ്
ഉം ചെലപിള്ളാർക്ക് ഇത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂല്ലച്ച് നമ്മളെന്നെ കൂട്ന്ന് കണ്ടിട്ടുണ്ട്ട്ടൊ നമ്മുക്കൊന്ന ഒരിക്ക ക്കെ പറഞ്ഞണ്ട് പിന്നെ പറഞ്ഞോലും തന്നില്ല കേട്ടാ പിന്നെ അപ്പെഴക്കെ ഒരു പോകരുന്ന്ട്ടാ മനസ്സില് ആദ്യത്തെ മൂ രണ്ട് ക്ലാസ് വരെ എനിക്ക് വലുതായിട്ട് എങ്ങനെയാണോനി മനസ് ഇല്ലെർന്ന് പിന്നെ എടുത്തെടുത്ത് വന്നപ്പോ ശീലായി പശേ ചെലോർക് എത്രെ പറഞ്ഞ് കൊട്ത്താലും മനസ്സിലാവൂലാ
ഉം മ് ചെലോർക്കെ സ്റ്റിയറിഗ് തിരിക്ണത് പോലും മനസ്സിലാവൂല്ലാ
ഓ ഒരു കൊച്ചാണെങ്കില് ഒരു കൊച്ചാണെങ്കി കേട്ടാ ഫസ്റ്റ് കമ്പിന്നെ എടത്ത് വലത്തോട്ടല്ലേ ഫുള്ള് ഒടിക്കാള്ളത് ഇത് എടത്തോടോടി ച്ച് എല്ലാ കമ്പിംകൂടെ ഇടിച്ചിട്ടോണ്ടാ പോയി മ്
ക്കെ സ്റ്റിയറിങ്ങ് എത്ര തിരിക്കാൻ പറഞ്ഞു കൊടുത്താലും അറിഞ്ഞൂടാ
ആഹ് പശ എങ്ങോട്ടാണ് പോവാള്ള അതനുസരിച്ച് വലതെതാ ആ കൊച്ചിന് വലതും ഇടതും അറിഞ്ഞൂടക്കെട്ടാ
ഉം
യ്യുവ്വാ അതൊക്കെ ചിരിച്ചിരിച്ച് ഊപ്പളക്ണ ചിരി ക്കാനുള്ള കൊറേ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മ്
ഇവിടെ ഞാനും ഒരു ചേച്ചിയും കൂടെയാണ് ഇന്ന് ഒത്തു വര്ണത്
ഉം പിന്നേണെ അനിയത്തി ഏച്ച് എട്ട് എടുക്കുമ്പോ ഞാനങ്ങട്ട്ക്കൂടും അയ്ക്ക്. അപ്പൊ ഒരു പെണ്ണ് സ്കൂട്ടർ ഓട്ടിച്ച് വാളഞ്ഞു പൂളഞ്ഞ് വണ്ടി മറിച്ചി ട്ട്ണ്ട് ഇറങ്ങു
ഓ സ്കൂട്ടർ ഓട്ടിക്കുമ്പോ ഇവിടെ വി റ്റാണ്ക്കേട്ടാ ചെലോര് ഒരിക്ക ഒരു മിചാണെങ്കി പോസ്റ്റ്ഒക്കെ ഇടിച്ചിട്ട് വന്ന് വീണു
ഓ ഞാൻ ഡ്രാഗെൻ ടെസ്റ്റ്‌ വന്നെരിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചങ്ങ് വെയ്യാട്ടാ അവിടെ പോയന്റെ നർ ട്ടി ഓഫീസില് അപ്പൊ ഞാൻ അനിയ ത്തിയെ ഡ്രാവ് സ്കൂട്ടിലെ എട്ട്എട്ത്തപ്പേ ഞാനുംകൂടെ കേറി നിന്നെ, ഒരു കൊച്ചാണെങ്കി നീ കാണണോ ഞാൻ ചീ അത്രെയും ടെൻഷൻ അടിച്ചു നിന്ന ഞാൻ ചിന്തി ചൂപ്പാട് കമ്പി എല്ലാരെയും ഇടിച്ചിട്ട് സാറിന്റെ മുബ്ബിൽ ചന്നങ്ങ് വീണു വണ്ടിലെ കാൽ പിടിക്കി ഇങ്ങപൊഴി ഓഹ് ഹി. ഹി അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ അവരേന്ന് വഴക്ക് വന്ന് ഇട്ത്ത് തൂക്കി എടുത്തോണ്ട് പോണ കണ്ട്
ഹി തഞ്ചേ
ഓ ഓഹോ എനിക്ക് അപ്പള അത്രയും ടെൻഷൻ അടിച്ചി ട്ട് ഇന്ന് എന്നിട്ട്ന്നെ ചീരിച്ച് ഞാൻ ഓപ്പാടൊ
ഞാനാണെങ്കിൽ അന് ന്ന് ടെസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞപ്പോ ഒരു ഒരു പെൺമുള്ളേക്ക് പോയേട്ടാ
ഉം
അവര് വണ്ടിന്ന് എറങ്ങിയിട്ടുണ്ടില് ആഹ് വണ്ടീല് ആടി ആടി ഭയങ്കരല്ല രോഷം കൊണ്ട് ആഹ് വണ്ടിയിലിട്ട് ഭയങ്കര അടിയും ബഹളവും രുന്ന് കേട്ടാ അവിടെ കിളന്ന് അങ്ങനെ ആഹ് എം വി ഡി ഒന്നാ അവര് കൊറെ വഴക്ക് പറഞ്ഞ്
പിന്നെ പറയില് ചെലോർ അങ്ങനെ ഒരുതാണ്
ഓ അല്ലെങ്കിൽ കിട്ടില്ലെങ്കിൽ പോട്ടെ അടുത്ത പ്രാവ മരണന്നല്ലേ കിട്ടീലങ്കി ഭയങ്കര ഇറക്ക
ഒരു പരിസരബോധം കാണും
ഉം ഉം അയില് സായിക്കോണക്കടന്ന് ഭയങ്കര ഇത അങ്ങനെ എ വീ ടെ വന്നു കൊറേ വഴക്ക കൊടുക്കും
ഓ ഓ അങ്ങനെയൊക്കെ കൊടുക്കും ഓ നിങ്ങള് നിങ്ങളുടെ ടെസ്റ്റിനാകുമ്പോ കുറെ ഡ്രൈംഗങ് സ്കൂളിലെ പിള്ളേർ വരൂല്ലേ
ആഹ് കൊറെ പേരുണ്ട് ഒ ഒരാള് എനിക്ക് ചച്ചിക്കും ഒരു ദിവസം തന്നെ ഉം ഇവിടെ ഇഷ്ടം പോലെ സ്കൂളുണ്ട് ഏട്ടാ ഉം
ഇവിടെ ഇഷ്ടംപോലെ സ്കൂളുണ്ട് പക്ഷെ എന്നാലും ന്ന നമ്മൾ പഠിക്കുന്നടുത്താണ് തോനെ പിള്ളേരുള്ളത്
ഓ ഓ ആഹ് ഇതില് ഇ ഇവിടെയും നമ്മൾ പഠിക്കാണ് ബെസ് റ്റ് അങ്ങനെ നോക്കിയാണ് ഞാൻ ഇങ്ങനെ വന്നത്
ഓ ഒരു കോള് വരണടി ഞാങ്കി പിന്നെ വിളിക്കാമേ ഇല്ല ആരാന്നു നോക്കട്ടെ ഓ